ഹലോ
ഹലോ
ആ കേക്കാമോ
കേൾക്കണ്ട
ആ ഞാനൊരു കല്യാണത്തിന് വന്നേക്കുവായിരുന്നു അവിടുത്തെ കല്യാണത്തിന്റെ ഇതിന് വന്നായിരുന്നു ഫങ്ഷൻ ആയിരുന്നു ഫങ്ഷൻ
ആഹ ഇപ്പൊ കല്യാണ വീട്ടിലാണോ
ആഹ് കല്യാണം വീട്ടില്ല കല്യാണം രണ്ടു ദിവസം കഴിഞ്ഞു
ആഹ
ചെറക്കന്റെ വീട്ടിൽ നിന്ന് പുടവ കൊടുക്കാൻ വന്നേക്കുന്നു അതിന്റെ ഫംഗഷന്
ഫഷനിലാണ് തരിക്കലാണോ
പെണ്ണിന്റെ കലിയണവ ചെറുക്കൻന്റെ വീട്ടിൽ നിന്ന് വരുന്നു വന്നു ആ പിന്നെ ഞങ്ങള് ഹൽദി പരിപാടൊക്കെ ആയിട്ട് ഇങ്ങനെ സെറ്റയായിട്ട
ക്കടേ
ആ ഇ ഇപ്പ പുടവ കൊടുത്തതിനു ശേഷം പിന്നെ ഹൽദിയുടെ പരിപാടിയക്കെ ആയിട്ട് ഞങ്ങിങ്ങനെ പോകാനായിട്ടൊക്കെ ഇരിക്കും ക്കെയാണ്
ആഹ പി ഇല്ല ഇപ്പ മഴ ഇല്ല നേരത്തെല്ല മഴ ഉണ്ടായിന
ആണോ എങ്ക ഇപ്പ ഭയങ്കര മഴയും പെയതൊണ്ടിരിക്കും മൊത്തത്തിലരു ഇപ്പോൾ വൈബായ്ട്ടിരിക്കയാണ്
ആ ഭക്ഷണം കഴിച്ചില്ലേ
ഭക്ഷണംമൊക്കെ കഴിച്ച് ഇനിയിപ്പ ഞങ്ങള്ൾ മൂന്നാലഞ്ച ദിവസം കല്യാണ വീട്ടിലാണ് വിശേഷ് സ്പെഷ്യല് ചൂരക്കറി
ചൂരക്കറി
ആഹ
ആ നാടൻചോറാവുംല്ലേ
നാടൻ ചൂര ഞങ്ങള് ഫ്രഷ് ചൂര കിട്ടുന്നിടുത്തുള്ള ആളുകളാ
അ ശരി അ
കല്യാണ വീട്ടിലായതുക കൊണ്ടും സദ്യയും നല്ല ചൂരക്കറിയും എല്ലാം ഒക്കെ ആയിട്ട് സെറ്റ് ആയിട്ട് ഫുഡൊക്കെ കഴിച്ചു പിന്നെ ചെറുക്കണ്ണട്ട ആളുകൾ വരുന്നത് കൊണ്ട് സ്വീറ്റ്സ് ഐറ്റംസ് ഒക്കെ ആയിട്ട് എങ്ങനത്തെ ഫുഡ്ടിയൊക്കെ കഴിഞ്ഞഞ്
ആ അടിപൊളിയാണ് അതൊക്കെ അടിപൊളിയായിട്ട് പോണിണ്ട്ല്ലേ
ആ ഇനിപ്പ വൈകുന്നേര അടുത്ത പരിപാടി ഉണ്ട് ഫുഡും കാര്യങ്ങളും ഉണ്ട് ഇന്ന് തന്നെ ഹെൽദിക്കാണേങ്കലും ഫുഡും കാര്യങ്ങളും ഉണ്ട് ഉമ് അത് കഴിഞ്ഞിട്ടാണ് ഹൽദീ പരിപാടി
രാത്രിയാണ്
ഒരാറ് മണി കഴിഞ്ഞിട്ട് കാരണം ഇവിടത്തെഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം മക്ക് ഹൽ ദി പരിപാടിക്ക് ഏ വേറെ ഓഡിറ്റോറിയം സെറ്റ് ചെയ്തിട്ടേക്കോ അപ്പ ഇതിപ്പോ വീട്ടിലാ കുടവ കൊടുക്കുന്ന ചടങ്ങ് ആഹ വീട്ട വെച്ചിട്ട് അപ്പൊ ഇനി ഇവിടെന്ന് പിന്നെ ഞങ്ങള് ഓഡിറ്റോറിയത്തിലോട്ട് പോണം
ഉ
ഉം എങ്ങനെ സെറ്റ ആയിട്ടൊക്കെ വെച്ചേക്കുകയാണ്
ആ
പിന്നെന്തണ്ട് വിശേഷം
പിന്നെന്താ അങ്ങനെ പോന്നുണ്ട് ഭക്ഷണംമൊക്കെ കഴിഞ്ഞ്
ഭഷ്ണ കഴപ്പാ കഴിഞ്ഞ
ഞാൻ മക്കള് സൗണ്ട് ഉണ്ടാക്കിട്ട് മേലെ കേറിതാ ആ ഇ മേലക്ക് കേയറിയതാണ് മക്കള് സൗണ്ട് ഉണ്ടാക്കിയപ്പോ ഇ സ്പെഷ്യല് അപ്പൊ അവിടുന്ന് വിളികുണണ്ട് സ്പെഷ്യലെന്ത് കുമ്പളങ്ങ കറി നിങ്ങളൊക്കെ എന്താ പറയാന്ന് അറിയില്ല കുമ്പളങ്ങ കറി
അയ്ശെരി
കുമ്പളങ്ങ കറി മീൻ പൊരിച്ചതും പയറുപ്പേരിയും മത്തി
മത്തി ഇപ്പൊ ഇച്ചിരി വലിയ സൈസുള്ള മത്തിയൊക്കെല്ലേ കിട്ടിയെ
ആഹ് അപ്പൊ നല്ല മത്തിയാണ് നല്ല പന്നിലൊക്കെ ഉള്ളെ
ആഹ്
നല്ല മത്തി അത് പൊരിച്ച നല്ല ടേസ്റ്റാ
ആ ഇങ്ങനത്തെ സ ആ സീസൺ ആണല്ലോ വലിയ മ ത്തിട്ടുന്ന പഞ്ഞിയുള്ള മത്തികിട്ടുന്ന സീസൺ ടൈമാ
നല്ല ടേസ്റ്റാ പഞ്ഞിന് വേറെണ്ടാക്കി മത്തി വേറെ പൊരിച്ചു മക്കൾക്കൊന്നും പറ്റിയില്ല പഞ്ഞിന് ഉണ്ടാക്കിയത്
അയ്ശെരിയാ
അമ്മക്കെ പറ്റൊള്ളു
ഏഹ്
തൊക്കല്ലെ പറ്റ കുട്ടികൾക്ക് കുട്ടികൾക്കൊക്കെ ചിക്കനും ഒക്കെ എന്നെ ഇഷ്ടംന്നറിയ
ആ അതന്നെ
മത്തിയെന്നും കുട്ടികല് അങ്ങനെ കഴിക്കൂല എനിക്ക് മത്തിനോടാ ഇഷ്ടം
അയ്ശെരി ഞങ്ങക്ക് ഇവിടെ ഇനി ഡാൻസ് പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ഉണ്ട്
ആഹ്
ആ ഡാൻസിനൊക്കെ പ്രത്യേകം ആളുകളൊക്കെ വന്ന് പഠിപ്പിച്ച് സെറ്റ ആക്കിയൊക്കെ വെച്ചേക്ക്യ ഉം
മൊത്തത്തിൽ ഇന്ന് തെരക്കാണ് അല്ലെ തെരക്ക് പിടിച്ച ദിവസം
ഇന്നും ഭയങ്കര തെരക്കാ നാളെ ആവുമ്പോ ഫ്രീ ആവും നാളെ കല്യാണത്തിന് പ്രത്യേകിച്ചൊന്നുമില്ല മറ്റന്നാള് റിസപ്ഷൻ അയിന്റെ പിറ്റേന്ന് കല്യാണം അപ്പ ആ രണ്ടു ദിവസവും ഫുൾ തെരക്കാണ്
ആഹ
എങ്ങനെ
ആ റിസപ്ഷന് കയ്ഞ്ഞ് ല്ല്യ ലെ കല്യാണം കഴിഞ്ഞ് പെണ്ണിനെ കൊണ്ടോന്നതല്ലേ
ഹലോ എന്തോ
ആ കല്യാണം കഴിഞ്ഞിട്ട് പെണ്ണിനെ വീട്ടിക്ക് കൊടുന്നതല്ലേന്ന് ചോയ്ച്ച
അതൊരു കോളും ആ അതെ അതിന്റെടേൽ കോൾ കേറി വരുന്നു അതായിരുന്നു ഐ എമ്മോ കോളായത് കൊണ്ട് നെ ഉച്ചാകുമ്പോത്തേക്കും ഹസ്സ് വിളിച്ചോണ്ടിരിക്കായിരുന്നു അപ്പൊ അങ്ങനെ കോള് വന്നോണ്ടിരിക്ക പിന്നെ ഹലോ ഹലോ അല്ല അവര് ഇനി പോവാൻ നേരത്ത് ഡ്രസ്സ് ചെയ്ഞ്ചാക്കും അപ്പൊ ഞങ്ങള് ചേഞ്ചാക്കാ വിചാരിച്ച്
ഹലോ